ഹലോ. ഹലോ എന്തെക്കെ സുഖല്ലേ ഏഹ്?
കേക്കാം പറ്റുന്നില്ലേ?
കേൾക്കാണ്ട് കേൾക്കാണ്ട് കേൾക്കാണ്ട്.
മക്കളക്കളൊക്കെ വന്നോ സ്കൂളിട്ട് അൽഹംദുലില്ലാഹ്.
മക്കള് വന്നതിന്റെ തെരക്കായിക്കൂലെ.
ആണെന്നാ പറഞ്ഞത് ആ ആ അല്ല ഒരാള് ഒരാള് വന്നു വരും പോയി ക്കുന്നു. ചക്ക വാണംന്നറഞ് നല്ല ടേസ്റ്റ്ള്ള ചക്ക ഇണ്ട്. അത് വാണം ഉമ്മാന്നറഞ്ഞപ്പളെയ് അപ്പം തന്നെ ഞാൻ കൊടുന്ന്. തരാന്ന് പറഞ്ഞെ നിങ്ങളവടൊക്കെ ചക്കണ്ടാ?
ഇവടെ കൊറവാ അധികൊന്നുല്ല കൊറച്ചൊക്കയൊള്ളൂ അധികൊന്നുല്ല ഇപ്പൊ മഴ പെയ്തേക്ക്‌ണ കാരണം വല്ല്യ ടേസ് റ്റൊന്നും ഇല്ല.
ഇവട്ത്തെ ടെസ്റ്റ്‌ഇണ്ട് ട്ടോ ഇവടെ ആദ്യേ ഇള്ളതാണ്. മയ പെയ്താലും ഇവിടുത്തത് ഭയങ്കര ടേസ്റ്റ്ണ് ഇവിടുത്തെ. എല്ലാടത്തും ചക്ക കഴിഞ്ഞേന്റെഷാ ഞങ്ങളെ വീട്ടില് ചക്ക ഇതാവ അത് പ്പൊ നല്ല ടെസ്റ്റ്‌ സ്ഥലം. ഉം ഇവടെ തറവാട് നിക്ക്ണത്. ഒരു എട്ട് സെന്റ് ഇണ്ടാവും ഞങ്ങളത് ഞങ്ങക്കിപ്പോ വീട്ണ്ടാക്കണത് എട്ട് സെന്റ്.
ആ ആ ആ അപ്പൊ ഈ എട്ട് സെന്റിലാണോ പ്ലാവൊക്കെ നിക്ക്‌ണ്.
ആ എട്ട് സെന്റിന്ന് മൊത്തായിട്ട്. പത്തിരുപത് സെന്റ് സ്ഥലംഇണ്ട് ആ ഇരുപത് സെന്റില് എളച്ച ഇക്കാന്റെ അനിയൻക്കിണ്ട്.
ഇക്കാന്റൊരു പെങ്ങൾക്ക്ണ്ട് ഇക്കാക്ക്ണ്ട് ഇരുപത്തിരണ്ട് സെന്റ് ഇണ്ട്. എല്ലാര്തും കൂടേണ് അതൊക്കെടുത്തടുത്തന്നെ. ഇപ്പയില് ഉം ഇത് നല്ല മാങ്ങണ്ട് നല്ല മൂച്ചിണ്ട് എ എട്ട് പത്ത് മൂച്ചി്ണ്ട് ഉം പറ്റാമ്പൂലണ്ട് മാങ്ങ.
ഇത് വേറെയാ ഞങ്ങള് പറയ്ണതോല്ല.
ആ ഞങ്ങളെ ഭാഷ ഇങ്ങളെ ഭാഷേ കൂടെ വ്യത്യാസണ്ട്. സ്ലാങ് മാ മാറ്റണ്ടാവും.
അതെ അതെ അതെ ഒരേ വാക്കുകളൊക്കെ ഈ മൂച്ച്ന്നർഞ അല്ല മൂച്ചിന്ന് പറഞ്ഞില്ലേ അതെന്താ അതെന്താ അതെന്തിനാ അങ്ങനെ പറയണേ?
നല്ല മുച്ചീന്ന മാങ്ങന്റെ. ഇങ്ങളവടെ എന്ത പറയലയ്ന് ഏ
രുചീന്നാ രുചീന്നാണോ ഉദ്ദേശിക്കണേ?
നല്ല മൂച്ചിന്നറെഞ്ഞ ഇത് മാങ്ങന്റെ മാവിന്റെ ഇതില്ലേ. മാവിന്റെ തയ്യില്ലേ ഏ
ഉവ്വ് ഉവ്വാ
അറിയിലേ?.
മാവിന്റെ തയ്യോ?
ആ
ആ
ചക്ക പ്ലാവ്മ്മല്ലെണ്ടാവുക ഹലോ ചക്ക പ്ലാവ് ച പ്ലാ ഏ പ്ലാവ്മലല്ലേണ്ടാവുക അതേപോലെ മാങ്ങ എന്തിമ്മലണ്ടാവ്ണ് അതേപോലത്തെ മൂച്ചി
മാവ് മാവന്ന് പറയണാണോ
അതന്നെ മാവന്നെ ഇവിടെ മൂച്ചി എന്നൊക്കെ പറയല് ഏ ഓരോ ഏഹ് ഓരോ സ്ഥലത്തും ഓരോ ഇതല്ലേ
ആഹ് ഞങ്ങള് മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെയൊക്കെ പറയന്നെ
ആഹ് അങ്ങൻതന്നെ ഇവിടെ മൂച്ചീന്നും മാവുന്നൊക്കെ പറയും
ഉം ഞാൻ വിചാരിച്ചതേ മൂച്ചുണ്ടന്ന് പറഞ്ഞപ്പ നല്ല ട്ടെ രുചി ഉണ്ടെന്ന ഉദ്ദേശിച്ചായിരിക്കും എന്നാ
ആഹ് അല്ല ന്ത്‌ ന്ന് നാടൻ മാങ്ങാണ് ഏത് മൂവാണ്ടൻന്ന് പറിയിലേ
ഉവ് ഉവ ആഹ് ഉം
അതന്നെ
അതെ
എന്തായി ചായൊക്കെ കുടിച്ചാ
ഇല്ലില്ല ചായ മക്കളൊക്കെ കുടിച്ചു അവരിപ്പതെ പുറത്തോട്ടൊന്ന് പോയി ആഹ് പിള്ളേര് രണ്ടുപേര് പെർത്തെന്തോ വാങ്ങിക്കാനായിട്ട് പോയി ഈ ഞായറാഴ്ച മൂത്തയാളുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണാണ് അപ്പൊ അതിന് ആഹ് ഡ്രസ്സ് പിന്നെ മറ്റെന്തോ കൊടുക്കാനൊക്കെ ആയിട്ട് വാങ്ങാൻ
ഗിഫ് ആഹ് ആഹ് ഗിഫ്റ്റ് കൊടക്കാനവും ആഹ് ആഹ് ആഹ് ഉം എങ്ങനെ ഒറ്റക്കന്നെ പോവോ ഓല് ദർസിലാ പോക്ക്
ആഹ് ആൻ അതെ കാക്ക ഇവരെ കൊണ്ടന്ന് വിട്ടു വണ്ടിയിലെ അവര് അവിടുന്ന് ബസ്സ് കറിപ്പോവും ഉം ടു വീലർ എന്റെ മറ്റേ ഇതുണ്ട് ആക് ക്ടീവെ ഇണ്ട്
ആഹ് സ്കൂട്ടി സ്കൂട്ടി
അപ്പൊ അവരവിടെന്ന് ബസ്സ് കേറി പോവും തിരിച്ചവിടെ വരുമ്പോ വിളിക്കാം അന്നേരം വിളിക്കാൻ ചെല്ലണം
ആഹ് ആഹ് ആഹ് അങ്ങനെ
കവലക്കന്ന് കുറച്ചുള്ളിലോട്ട് കേറിയ വീട്
ആഹ് ആഹ്
നടക്കാനുണ്ട് ഒരു കിലോമീറ്ററോളം
ആഹ് ആഹ് ഞങ്ങൾതും ടൗണിലൊന്നല്ല ബസ്സ് കേറാൻ ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് നടന്നാ മതി പത്ത് മിൻറ്റും വാണ്ട അഞ്ചു മിൻറ്റ് ഒക്കെ നടന്നാ മതി
ആഹ്
ബസ്സ് കേറാന് ഉള്ള്ക്കാണ് ഞങ്ങളതും വീട്
രാത്രിത്തെ ഫുഡ് എന്നാ അപ്പോ ഇതെന്താ
അല്ല ഞാനിന്നൊന്നും മാണ്ട എന്താച്ചാ പണിക്കാരുണ്ടായ ഞാൻ പറഞ്ഞില്ലേ നമ്മടെ പണിക്കാരുണ്ടായ കാരണം അവർക്ക് ക്കെക്കന്ന് ഫുഡ് എന്നും വൈകിട്ട് വല്ലാതങ് ഉണ്ടാവലില്ല അപ്പൊ രാത്രിക്കൊക്കെ എന്തെങ്കിലൊക്കെ ആക്കലാണ് കൊറച്ച് ചോറള്ളെങ്കിൽ ബാക്കി എന്തെങ്കിലും ആക്കും പിന്നെയും ചോറ് ബാക്കി കണ്ടച്ചിട്ട് പിന്നെക്കൊക്കെ സാലഡ് ഇതൊക്കെ കാര
ആഹ് നിങ്ങള് അംഗങ്ങള് കൂടുതലുണ്ടല്ലോ അല്ലെ അംഗങ്ങള് കൂടുതലില്ലേ അനിയത്തിം അതിന്റെ ഭർത്താവും മ ക്കളും എ
ആഹ് ആ ആ ചെറിയ കുട്ട്യേളാണ്.
ആ ആഹ്.
ഉപ്പാന്റെ അനിയന്ക്ക്, ഏഹ് ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ കൂട്ടിം, പിന്നെ ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിം. എന്റെത് ഒന്നാം ക്ലാസ്സിലുള്ളത്, ഉം എന്റെത് ഒന്നാം ക്ലാസ്സിലുള്ളത്, ആറാം ക്ലാസ്സിലുള്ളത്, പിന്നെ പ്ലസ്റ്റു. പ്ലസ്റ്റുലുള്ള ഒ ഓന് ഇവടെ വല്ലാതെ ഉ ണ്ടാവൂല വീട്ടില് വല്ലാണ്ടാവൂല്ല. നമുക്ക് കിട്ടിട്ടില്ല കൊടുത്തിട്ടുണ്ട്
ആണ ആഹ്.
ഇനി കിട്ടീട്ട് വേണം തുടർന്നുള്ള പഠനത്തിന് ഉം.
പെൺപിള്ളേരില്ലേ?
ഏഹ്
പെൺകുട്ടികളില്ലേ?
ഇല്ല ഇല്ല ഇല്ല ഇല്ല. പെൺകുട്ട്യേള് ഇവിടെ കൊറവാണ്. അനിയന്ക്ക്ണ്ട് ആ അനിയ ക്ക് ഒരു പെണ്ണുണ്ട്. ഈ നാല് ആൺകുട്ട്യേക്ക് ഒരു പെണ്ണുള്ളൂ. ഉം ഇവടെ പെണ്ണുങ്ങള് കൊറ വാണ് ഈ കുടുംബത്തില് കൊറവാണ് എല്ലടത്തും,
ഉം
പെൺകുട്ട്യേള് മറ്റേ ഇവിടെ ഉം ഇവിടത്തെമ്മാക്ക് നാല് പെണ്ണും രണ്ടാണും എന്റുമ്മാക്കും എന്റെ വീട്ടില് എന്റുമ്മാക്കും നാല് പെണ്ണും രണ്ടാണും. ഷെ പക്ഷെ ഇവടെ, എന്ക്ക് ഇതേപോലെ നാല് ആങ്ങ് ആമ ആൺകുട്ടികള കഴിഞ്ഞ ഇപ്പൊ രണ്ട് വർഷോളായി ഞാനൊന്ന് പ്രസവിച്ചിന്ന് കുട്ടി മരിച്ചതാണ്. അതും ആൺകുട്ടിതന്നെയേനും.
അങ്ങനെ അപ്പ തന്നെ മരിച്ചതാ പ്രസ
ആഹ് അത് ആ പ്രസവത്തില് മരിച്ചത്. രണ്ട് ആഹ് രണ്ട് കൊല്ലം ആവണുള്ളൂ. ഒരു ജൂൺ ജൂലായിലേനു പ്രസവം.
ഉം.
നമ്മള ഇതൊക്കെ ഉണ്ടായിരുന്നുലാ ചൂരമ്മല പിന്നെ ആ അപകട വെള്ളം
ആഹ് ആ സമയത്താ.
ആ സമയത്താണ് എന്റെ പ്രസവം. ഞാൻ പ്രസവിച്ചതിന്റെ പിറ്റേ ന്നാണ് അതൊക്കെ ഉണ്ടായിക്കോണത്.
ഉം ഉം ഉം.
വേറെന്തെക്കെ? ഹലോ എന്താ പൊറത്ത വൈകിട്ട് പൊറത്തെറങ്ങി നടക്കലുണ്ടാ? നടക്കാനൊക്കെ ഇറങ്ങോ?
ഞാൻ രാവിലെ സുബഹി നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നടക്കും. അല്ല വൈകിട്ടങ്ങനെ നടക്കൂല ഉം ഉം.
ആഹ് വൈകിട്ടുള്ള ഹോബിയാ പിന്നെന്താണ്?
വൈകിട്ട് നിക്ക് ഈ ഉമ്മ ഇവിടെ സുഖ ഇല്ലാതെ കിടന്ന കാരണേ ഇവിടെ അവ അവിടെ ഇവിടെയുള്ളവർ അയൽ വക്കത്തുള്ളള്ളവരക്കെ എപ്പഴും വരുവായിരുന്നു അപ്പോ അതിൽ ഒന്ന് രണ്ട് പേര് ഇപ്പോഴും ഇടയ്ക്കൊന്ന് വരും
വരും ആ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടൊക്കെ അങ്ങനെ തന്നെയാണ് ഞാനാണ്ട് പോകൂ ഇല്ലെങ്കിൽ ഓരിങ്ങട്ട് വരല്ലാ ഏഹ് പോയിട്ടില്ല പോണം ഇത് കട്ടാക്കിട്ട് മാണം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അവരെ കണ്ടില്ലങ്കിൽ എ നിക്ക് സമാധാന
അപ്പ അനിയത്തി വരുവോ
ആഹ് അവളും വരും അവള് പോവാൻ നിക്കാണ് നാളെ മദ്റ്സ് ല്ലല്ലോ നാളെ മറ്റന്നാളൊന്നും അപ്പൊ ഓളെ വീട് ഇവിടെ എടുത്തല്ലേ ഓള് പോവാ മക്കള് ആ അങ്ങോട്ട് സ്കൂളിട്ട് പോയിക്ക് രണ്ടാളും അങ്ങോട്ട് പോയിക്ക്
ഉണ്ടല്ലോ പഠിപ്പൊണ്ടല്ലോ.
എങ്ങനെ. ആഹ് നാളെണ്ട് അപ്പൊ അവുടുന്ന് പോവും സ്കൂൾക്ക് അപ്പം
ഉംഹ്
ഒന്ന് പോവാ ഇവിടന്ന് പോവാൻ പറ്റൂല ഇവിടുന്ന് ഇവി എന്ന അവിടന്നും പോ ഇവിടന്ന് എന്റെ മക്കക്ക് ഇവിടന്നേ പോവാൻ പറ്റുള്ളൂ അവിടന്ന് പോവാൻ പറ്റൂല നല്ല ദൂരണ്ട്
പോകാറില്ലേ വീട്ടില്
ഞാന് എടക്ക് എപ്പളെങ്കിലൊക്കെ പോയി ഇക്കാക്ക് എപ്പളെങ്കിലും ലീവ് കിട്ടുമ്പോൾ മാത്രം പോക്ക് രണ്ട് ബസ്സൊക്കെ കേറി നല്ല ദൂരണ്ട്. ഞാനവടെ എത്തുമ്പത്തിനന്നെ ചടക്കും നല്ല ദൂരണ്ട് ഉമ്മണ്ട് ഇപ്പണ്ട് ഒരു ഏടത്തിണ്ട് രണ്ട് അനിയത്തിണ്ട് രണ്ട് ആങ്ങളണ്ട് അതിലൊരു ആങ്ങള കല്യാണം കഴിച്ചിട്ട്. ആങ്ങളക്ക് ഒരു കുട്ടിയുണ്ട്
ഉം ഇങ്ങ് ഒരാങ്ങള കല്ല്യാണം കഴിക്കാനിണ്ട്.
ആഹ് അവനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിക്ക്.
ഉം
ചെലപ്പപ്പടത് വരെയിരിക്കും ഉണ്ടാവും ഇപ്പടുത്തൊക്കെ കല്യാണം ഇമ്മപ്പൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് അനിയത്തിമാരൊക്കെ വരും തോന്നണ് ഇന്ന് ഇന്ന് സ്കൂൾ വിട്ടാലെത്തും ചെലപ്പോ നാളെ മറ്റന്നാളൊന്നും. മദ്രസല്ല സ്കൂളുണ്ട് നാളെ നാളെ എല്ലാർക്കും സ്കൂളുണ്ട് ച ന്നാ നാളെ സ്കൂൾ വിട്ടിട്ടാവും വരാ
ഉം
ഒനാണ് വർത്താനം പറയണവടെ.
ഏഹ്
മോനാണ് വർത്താനം പറയണേ
ആഹ് എന്നോട് പറഞ്ഞ് നാളെ സ്കൂൾ ടീച്ചർ പറഞ്ഞിക്കിണ് സ്കൂൾ ഉണ്ട്ന്ന്
വേറെ എന്തൊക്കെ.
നേരാ ഉം
ന്നല്ലം ഇബടെ മ മഴെന്റെ ഇത്ണ്ട് ട്ടോ നല്ല മൂടല്ണ്ട്.
ഇവടൊന്ന് പെയ്ത് മാറിയിപ്പൊ.
ആഹ് വീട്ടില് കോഴി ആട് അങ്ങനെക്കെണ്ടാ വീട്ടില് കോഴി ആടൊക്കെ ഇണ്ടാ?
ഹസ്ബന്റ് ഇണ്ടായ്ര്ന്നു.
അങ്ങനത്തൊന്നുല്ല.
ഉം ഞങ്ങക്ക് മഴ പെയ്താ വെള്ളം വെള്ളത്തിന്റെ ഒര് ഇത്ണ്ട് വെള്ളം കേറും. വെള്ളപ്പൊക്കം.
ത്ത് ആഹ് എന്താ?
പിനെ പുഴ ആ പുഴ തൊട്ടെടുത്താ പിനെ പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തില് വീട് മൊ-
ആഹ് അതിലും ഇവിടക്കെ ഒരുപാട് ആൾക്കാര്ക്ക് ഇന്റെ എളേച്ചിന്റെ- എളച്ചിന്റെ വീട്ടിലേ വെള്ളം കേറിക്കവീട്ടില്. ഒര് പത്തീസം വ് വീടേളൊക്കെ കേറീന്നു പൊഴെന്റെ- പൊഴ ഞങ്ങൾ താമ വിട്ടാണ് പക്ഷെ ആഗൊക്കെ ഒരുപാട് ആൾക്കാരെ വീട്-
ആ ഞങ്ങള വീടൊക്കെ ഫുൾ മുങ്ങിപ്പോയി മൊത്തം മുങ്ങിപ്പോയി.
ഇന്നട്ടോ?
ഉമ്മേ എല്ലം ന്നനഞ്ഞാകെ ബെഡും.
ആഹ് ആഹ് അങ്ങനെ കേട്ട്ണ്ട് ഞങ്ങ
എല്ലാം ന്നനഞ് ന്നാശമായിപ്പോയി.
അൽമാറള്ള ഡ്രസ്സക്കെ നനഞ്ഞുപോയിറ്റ് ആ രണ്ടായിരത്തി പതിനെട്ടെനെ അതില് ആ പതിനെട്ട് ആ ടൈമില് ഞാനന്ന്- പ്പ ഗർബള്ള ആ ടൈമാണ് ആ ടൈമില് നല്ലൊരു വെള്ളപ്പൊക്കംണ്ടായിക്കണ്. ഉ ഞങ്ങളെ ആ ഏരിയേ ന്നൊക്കെ ഓരോ ഭാഗങ്ങൾ. ക്ക്‌ സ്കൂളുകൾക്കൊക്കെ മാറ്റി പാർപ്പിക്കെന്നു ആൾക്കാരെ.
ഓ
നിങ്ങളൊക്കെ എവ്ട്ക്കാപോയിന്ന്.
ഞാന് ഇ എന്റെ മൂത്ത ആങ്ങളേടെ വീട്ടിലേക്ക്‌.
ഓരോര്ത്തരും ഓരോ വീട്ട്ക്ക്‌ അവ്ട്ക്കും ഇവ്ട്ക്കൊക്കെ പോയ്റ്റേ എന്താച്ചാല് ഏ മ് എങ്ങനേന്ന് പറയാ ഒഴുകും ഓരോരുത്തര പല- പല സാധനങ്ങളും നശിച്ചിട്ടുണ്ട് ഇയാൾതൊക്കെ അങ്ങനെ-
അതെ അതെ ഒത്തിരി ആ ഒത്തിരി നാശനഷ്ടങ്ങളുണ്ടായി ഞങ്ങകൊക്കെ.
ഏഹ് നല്ലീനാവുന്ന് വിചാരിക്ക.
അഹ്ഹ്
എന്നാ പോട്ടെട്ടാ ഞാനേ പിന്നെ വിളിക്കട്ടാ ചെറിയൊരു പണി-
ആഹ് ശരിയ ആ ശരി ശരി.
ഒക്കട്ടാ വെച്ച്.